ഹലോ.
ആഹ് എന്തൊക്കെയിണ്ട് വിശേഷം?
എന്താ അങ്ങനെ പോണു. എന്താ അവിടുത്തെ? ഉം എന്താ വൈന്നേരത്ത്ക്കൊക്കെ കുട്ടികളൊക്കെ വരാനായില്ലേ?
ആഹ് കുട്ടികളൊക്കെ വരാനായി വെയ്ന്നാരം. എന്തെങ്കിലു ഒക്കെ ന്യൂഡിൽസ് ഉണ്ട് അതെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം.
ആഹ് എണ്ണകടി എന്തെലൊക്കെണ്ട
എണ്ണക്കടി ഞാൻ ഉണ്ടാക്കലില്ല മ വാങ്ങിക്കയാണെങ്കിലെ ഒള്ളൂ. ഭയങ്കര മടിയാണ് ഇണ്ടാക്കാനൊക്കെ.
ആഹ് ഇണ്ടാക്കാൻ നിന്നാലും നല്ല പണിയെന്നാണ്.
ആഹ് അതെ. പിന്നെ ആഹ് ഓർക്കും അങ്ങനെ അങ്ങനെ വല്ല്യ ഇഷ്ട അങ്ങനത്തെ ഇതൊന്നുല്ല. പിന്നെ ഞാ എനിക്ക് പൊതുവേ മടിയാണ് മക്കളെക്കാളും മടിയ എനിക്ക്. ഇണ്ടാക്കാൻ ചെല സാധനൊക്കെ.
നോക്കാറില്ലേ?
ഒന്നു ലും തിന്നൂല അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാം ഊം ഉം ഭക്ഷണം കഴിക്കാന് ഭയങ്കര മടിയാ.
ആഹ്.
അപ്പ പിന്നെ നേ നമുക്ക് ണ്ടാക്കി കൊടുക്കാനും ഇഷ്ടം ഉണ്ടാവുല്ലല്ലോ.
ആഹ് തിന്ന്ണ മക്കളാണെങ്കി കൊടുക്കാനും ഞമ്മക്കൊരു ഇന്ട്രസ്റ്റ് ഉണ്ടാവും.
ആഹ് അതെ ഇവര്ക്ക് അങ്ങൻത്തെ ഒര് ല്ല നൂഡിൽസ്ണ്ടാക്കി കൊടുത്ത കഴിക്കും പിന്നേ. അങ്ങനത്തക്കെ പിന്നെ എല്ലാ മക്കൾക്കും പറ്റുവല്ലോ ഏഹ് പി ആഹ് പച്ചക്കറികൾ ആയിക്കോട്ടേ അഒന്നും പറ്റൂല. ക്കന് ച്ചി മോന് മോന് സ്കൂൾക്ക് ചോറും കൊണ്ടാ പോവാ അഎന്താ പറയാ. അത് ഗവൺമെന്റ് സ്കൂൾലാണ് ച്ചോറൊക്കെ കിട്ടോലോ.
അഹ് ആഹ്.
അപ്പം അവന് ഞാൻ ഫസ്റ്റ് പ്രവേശനോത്സവത്തിനെ അന്ന് ഞങ്ങൾ പ്ലേറ്റൊക്കെ എടുത്ത്. വരാന് പറഞ്ഞിട്ട് അന്ന് പ്ലേറ്റ് ഒക്കെ എടുത്താ പോയേ അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ് ച്ച് ഡൈറ്റ് എഹ് ഫുഡ് വന്ന്ണ് ഫുഡ് വന്ന്ണ് ന്നർഞ്ഞപ്പം പ്ലെയ്റ്റൊക്കെ കൊണ്ട് പോയി. പ്പം മുന്നിലൊരു കുട്ടി ചോറൂം മമ്പയറു പ്പേരിം പിന്നേ. സാമ്പാറ് ഒയിച്ച് വെര്ന്നത് കണ്ടപ്പ്ളേ ആള് വേം കൊണ്ടോയി പ്ലെയ്റ്റ് ബാഗില് കൊണ്ടോയി വെ ച്ച്.
അഹ് ആഹ്.
ആഹ് അങ്ങൻത്താളാ ആഹ് ഓ ഒഹ് അല്ല അതിന്റെ തലേന്ന് എഹ് സിസ് സിസ്റ്ററ് വിൾച്ചപ്പോ പറഞ്ഞു നെയ്ച്ചോറും ഏഹ് ചിക്കൻ കറിയാണ് അവരുടെ സ് സ്കൂൾള് അപ്പം ഇബൻ വിയാര്ച് ഇവൻ ഇബടെ അത് അങ്ങനെന്തെങ്കിലും സ്പെഷ്യല്ണ്ടാവുംന്ന് വിയാര്ച്.
ആഹ് മക്കക്ക് പിന്നെ അങ്ങനെന്തേലൊക്കെ വാണം. ഉം ഇന്റെ കുട്ടി സ്കൂൾള് പോയിറ്റന്ന് വെജിറ്റബിൾ ബിരിയാണ്യാ. ന്നട്ട് ഇതില് എർച്ചില്ലാ ഇക്ക് ചോറ് വാണ്ടാറിണ്ട്. എറച്ചില്ലാത്ത ചോറ് വാണ്ടാന്നോൻക്ക്. ഹലോ. ഹലോ. ഹലോ. ഹലോ കേൾക്കില്ലേ? ആഹ് കേക്ക്ണ്ടേ. ഹലോ.
ആഹ് ഇപ്പൊ കേൾക്ക്ല്ലേ അതെന്താറ്യോ മഴ എടക്ക്പ്പ ങ്ങനെ പെയ്യ്ന്നോണ്ടായിരിക്കു ല്ലേ.
ആഹ് റെയ്ഞ്ച് പോയിട്ട്ണ്ടാവുലേ. ഉം
ഇൻക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും കേക്ക്ണ്ടായില്ല.
ആഹ് ഇൻക്കും ഹലോ ചോയ്ക്ക്ണത് ഇങ്ങട്ട് കേക്ക്ണ്ട്. വേറൊന്നും കേക്ക്ല്ല.
ആഹ് അതെല്ലെ ഞാന് ഇ പ്പം ഭയങ്കര കനത്തമയല്ലേ അപ്പൊ മൊത്തത്തിലൊര് ഇഷ്യൂണ്ട് തോന്ന്ണ് പൊതുവേ.
ഉം ഇന്ന് ഇന്നൊക്കെ ഫുള്ള് മഴേണല്ലോ മൂടിക്കെട്ടി. രാത്രിയായമാര്യാ നല്ല ഇ
ആഹ്.
എഹ് കുട്ടി കുട്ടി സ്കൂകോണേന്റെ മുമ്പ് ചോയ്ക്ക്ണ്ട് ഇന്നെന്താ നേര്ത്തെ രാത്രിയായക്കണോന്ന്.
ആഹ് അയ് ശെരി മോര് മൂടിക്കൊണ്ടിര്ന്ന് ആഹ്.
ആഹ്.
മക്കള് ന്ന അഹ് മദ്രസ് പോവുമ്പളായാലും ഒക്കെ എന്താ പറയാ ഭയങ്കര മഴായിരുന്നല്ലോ. അമ്മുക്കും തന്നെ ഭയങ്കര ടെൻഷ് ഷനാ ഒന്ന് മഴ എഹ് സ്കൂക്ക് പോവുമ്പോ മഴ പെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട തിരിച്ച വെര്മ്പോ പിന്നെം കൊഴപ്പല്ല.
ആഹ് എങ്ങനെ പോവാ ബ ബസ്സിനോ?
ഓട്ടോ വരും ഓട്ടോലാ പോവല്.
ആഹ്
ഇവട ട്തെന്നെണ് സ്കൂള്.
ആഹ് ആഹ് ഞങ്ങൾത് കൊർച്ച് ലോങ്ങ.
ആഹ് അത് ശരി എന്നാലും എന്തേലും ഇപ്പ ചെറിയ മക്കളല്ലേ അപ്പം വണ്ടിയൊന്നും ഇല്ലാഞ്ഞാല് ബുദ്ധിമുട്ടാണ്
നമ്മുക്കൊരു സമാധാന കേട് ഇമാരി മഴയും പെയ്യുമ്പോ കുട്ടിയാളെ എത്താനും വെയ കിയാല് പിന്നെ പറയും വേണ്ട
പറയും വാണ്ട എൻക്ക് ഭ എനിക്ക് അല്ലെങ്കിൽ തന്നെ കളിക്കാൻ പോയ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷന
ആഹ് ടെൻഷനൊന്നും അടിക്കരുത് ആഹ്
കാരണം ഇവര് ഒരു സമയ ആവുമ്പൊ വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ങ്ങനെ അല്ലായിരുന്നു ഇൻക്ക് ഞാൻ ഒരു ടൈം കൊടുക്കും ഓൽക്ക് ആ സമയത്തിനുള്ള്ല് വര്ണം ന്ന് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ താത്താനോട് ഓല് എത്രായി സമയം എത്രയി സമയം ചോയ്ച്ചോണ്ടിരിക്കും ഞാൻ ചീത്ത പറയും വിചാര്ച്ച്ട്ട്
ആഹ് അങ്ങനെ വേണം ഞമ്മള് പൊർത്ത്ക്കൊക്കെ കുട്ടിയാളെ വിടുമ്പോ പേടിക്കണേ
ആഹ് ഇപ്പം പണ്ടത്തെ കാലല്ലല്ലോ എല്ലാം നമ്മളിപ്പോ ളിലൊക്കെ കേക്ക്ണ സാഹചര്യങ്ങളൊന്നും
ആഹ്
വേറെ ഓരോ ഓരോരോ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ കഥകളൊക്കെല്ല നമ്മൾ കേക്ക്ണത്
ഉം ഞമ്മള് വിചാരിക്കാത്തോട്ത്ത്ന്നേകാരം നമ്മക്ക് അടിട്ടാ
ആഹ് അതെ ഇപ്പൊ എല്ലാ നമുക്ക് ആരിം വിശ്വസിക്കാൻ പറ്റൂല അപ്പം നമ്മള് എന്താ പറയാ മ ക്കള കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ചെറിയ മക്കളല്ലേ മ ക്കൾന്ന് പർഞ്ഞാല് അവരെ സ്നേഹിക്കുന്നവര് അല്ലെങ്കിൽ മുട്ടായി കൊടുക്കുന്നവര് ഒലൊക്കായിട്ട് അറ്റാച്ചഡ് ആകുവല്ലോ
ഉം ഓൽക്ക് അതേ വേണ്ടുള്ളൂ മുട്ടായിം ഇതൊക്കെ
ആ പക്ഷെ നമ്മള് കുട്ടിയാൾക്കപ്പളും ഒരു അവറിനസ് കൊടുക്കണം ഞാന് മോളോട് എപ്പളും പറയും മോളെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഞാൻ അങ്ങനെ അവളെ തൊട്ടാണ്ട് ഞാൻ ഇത് എന്താണ് ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ അപ്പൊ ഇത് ബാഡ് അല്ലെ അങ്ങനെ പറയും കാരണം എനിക്ക് പേടിയാണ് കാരണം നമ്മക്ക് മ മൻസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ കാരണം ഇപ്പളെ ചെറിയ മക്കളല്ലേ നമ്മക്ക് ടെൻഷനാ
എന്താ പൈതങ്ങളെ വരെ വെർതെ വിടാത്ത കാല
ആഹ് അതെ ഇ നമുക്ക് ഭയങ്കര നമ്മള് പ്രത്യേകിച്ച് നമ്മള തന്നെ വിശ്വസിക്കുന്ന ഇപ്പം ഓരോ വാർത്തകൾ വായി പക്ഷെ നമ്മള് നമ്മളെ വീട്ടിലുള്ളവരെ വിശ്വസിക്കുന്നുണ്ട് ഒക്കെ വിശ്വസിക്കുന്നുണ്ട് ഒക്കെ ശ രിയാണ് പക്ഷെ എന്നാ കൂടിയിട്ട്
എന്നാലും ഞമ്മള് കൊർച്ചൊക്കെ ഒരു ഇത് നല്ലതാ ഞമ്മള അടുത്ത്
ആഹ് ഒരു കരുതൽ എപ്പഴും വേണം നമ്മള്
എപ്പഴാ മൈൻഡ് മാറ ഒന്നും പറയാൻ പറ്റൂല
ആഹ് അതെ പിന്നെ അങ്ങനെ പിന്നെ എന്താപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉം വലിയ മ മോളാണോ വൽത്
അല്ലേ മോനാണ് മോള് രണ്ട് വയസ്സ് മോന് അഞ്ചു വയസ്
അഞ്ചു വയസു ഓഹ് ആയ് ശരി അപ്പൊ അവന് നെയ് സെറിയിലായ്ര്ക്കൂ ലെ
ഒന്നാം ക്ലാസ്സ്ലേ ഓന് എൽ കെ ജി ലേന്നു കഴിഞ്ഞ വർഷം അപ്പ ഇന്ന്ട്ട് ഇപ്രാവശ്യം ഇവടട്ത്ത്ട്ട് ഞങ്ങളൊരു താത്താക്ക് സ്കൂൾക്ക് ടീച്ചറായി കേറണം അപ്പൊ പത്ത് കുട്ടായാളെ വേണം പർഞ്ഞ്ട്ട് അർബി ഇല്ല ആ സ്കൂൾള് അപ്പൊ പുതുതായിട്ട് അറബി ഇട്ക്കാന് ഓനെ അങ്ങട്ട് ചേർക്കോ, ചോയ്ച്ച്. അങ്ങനെ ഓല് നോക്ക എല്ലാ കാര്യൊന്നൊക്കെ പർഞ്ഞ്ട്ട് അങ്ങനെ കൊണ്ടോയതാ.
ഓ, അത് ശരി അപ്പൊ എൽ കെ ജി, പോയത്. യു കെ ജി, പോയിണ്ടാവൂല.
യൂ ക്കെ ജി, പോയീല. ഒന്നാ ക്ലാസ്ക്ക് ഇര്ത്തി. ഞാൻ പർഞ്ഞു. ഓൻക്ക് അങ്ങനെ ഒന്നും അറിയൊന്നു അറിയോന്നുല്ല, ഒരുപാട് എഴുതാനും പഠിക്കാനും ഇങ്ങട്ട് വെര്മ്പോ ഓനെകൊണ്ട് എത്തണ്ടേ.
അതെ, ഉം. പക്ഷെ നമ്മള് നമ്മൾ എൽ കെ ജി, കൊട്ത്തില്ലെങ്കിലും നമ്മൾ യു കെ ജി, കൊട്ക്കണം. കാരണം എൽ കെ ജില് ഇപ്പം എന്തായാലും ഓറലിയിട്ടാണല്ലോ ഇണ്ടാവാ. ഇപ്പൊ നമ്മൾ എ ബിസി ഡി അതും അതായിരിക്കും ഇംഗ്ലീഷ് മീഡിയം ആവ്മ്പോ അതായിരിക്കും കൂട്തല്. ആ, അത് പഠ്പ്പി പഠിക്കേം ചെയ്യാ. നമ്മളെ വീട്ട് വിട്ട് ന്നന്നെ ചെൽപ്പോ, ചെല സമയത്ത് ഇപ്പ അംഗനവാടികൾന്നൊക്കെ, ചെലപ്പോ പഠ്പ്പിക്ക്ണ് ണ്ടാവും.
ഉം. അങ്കൻവാടിയിലൊക്കെ നല്ലോണം പഠിപ്പിക്ക്ണ്ട്. എ ബി സി ടി, ഇതൊക്കെ അങ്കൽ വാടീന്നന്നെ കൊട്ക്ക്ണ്ട് കുട്ട്യാക്ക്.
ആ, പിന്നെ ഇൻക്കോന്ന്ണ് കൊർച്ചുമ്പാടെ നമ്മളെ പണ്ടത്തെ അംഗല വാടികളൊന്നും അല്ല ഇപ്പൊ. കാണാനും ഉഷാറാണ് കുട്ട് ആ, കാണാനും ഉഷാറാണ്. കുട്ട്യാൾടെ അംഗല വാടീക്ക് പോകുമ്പോ, തന്നെ അംഗൻവാടിയാന്നൊന്നും തോന്നൂല.
പണ്ടൊക്കെർഞ്ഞാല് ഏതെങ്കിലും വീട്ന്നോ, വീട്ട്ന്നോ പഴേ വീട്ട്ന്നോ, അല്ലങ്കി ഷെഡോ അങ്ങനൊക്കെ ആയിര്ന്നല്ലോ. നമ്മളൊക്കെ സമയത്ത്.
ഉം.
ഇപ്പൊ ഓരോ ബിൽഡിങ്സും, അതില് പാർക്ക്, കുട്ട്യാൾക്ക്ള്ള റൈഡ് കാര്യങ്ങള് ഒക്കെ കാണുമ്പോ തന്നെ നമക്ക് ഭയങ്കര ഒര്, ലേ. നമുക്ക് അങ്ങട്ട് ഇത് അംഗനവാടിയാണോ? എന്നൊക്കെ തോന്നിപ്പോവും.
ഉം. ഇപ്പൊ ഫുള്ള് ഹൈട്ടെക്കല്ലേ. ഇപ്പൊ സ്കൂളുകളാണെങ്കിലും നല്ല അടിപൊളിയ്യിട്ട് ഗവൺമെന്റ് സ്കൂളെന്നെ എന്താ സെറ്റപ്പ്.
ആ, അതെ. ഇപ്പൊ പഠിക്കാനൂണ്ട് അതാപ്പല്ലേ വല്യ പ്രശ്നം.
ഉം. എന്ത്?
പഠിക്കാനൂണ്ട്, അതാണിപ്പം വെ ആ, പഠിക്കാനൂണ്ട് അത്ര തന്നേന്ന്.
പഠിക്കാൻ എന്താ ബേഗും തൂക്കിട്ട്, കുട്ട്യള് ബേഗന്നെ ഇട്ടേ കണ്ട എടങ്ങേറോന്നും. അലക്കിന്റെയ് ബാഗും തോളിൽ തൂക്കി.
അതെ.
അങ്ങൻത്തെന്നെ എടങ്ങേറാവും.
മദ്രസ്ത്തോം, സ്കൂൾത്തോകൂടെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കക്ക് പർഞ്ഞ്ട്ട് കാര്യല്ല മക്ക
ചേർത്തില. ഉം. ഒകോ കൂടി താങ്ങൂല. ഇവടെ എ ബി സി ടി, ന്നെ ഓൻക്ക് ഫുള്ളറീല. അയി ൻ്റെടില് നമ്മള് അവ്ടെ അറബി അക്ഷരങ്ങളും കൂടി പഠ്ച്ചാ കൊണ്ടയാക്ക്യാ എങ്ങനെണ്ടാവും.
ആ, അതെ കുട്ട്യാൾക്ക് കൂടുതല് ഇൻക്ക്തോന്ന്ണ് അറബി അ അറബി അക്ഷരങ്ങൾക്ക് കൊർച്ചുമ്പാടെ ബുദ്ധിമുട്ട്ണ്ട് തോന്ന്ണ്ട്.
ഉം. അറബി മലയാളേക്കാരം ഒന്നാം ക്ലാസ്ന്നൊക്കെ വെരാ തോന്ന്ണ്ല്ലേ.
എങ്ങനെ മദ്രസ് ലോ?
മദ്രസ് അറബി മലയാളല്ലേ, വെര്ന്നത് അധികം.
അറബി മലയാളം, ഐന് ആദ്യം അറബിയില് അക്ഷരങ്ങള് വായിക്കും. പിന്നെ അറബി മലയാളം ഒരു ബുക്ക്ണ്ടല്ലോ രണ്ടൂണ്ടാവും. ആ, രണ്ടു ബുക്കും ഉണ്ടാവും. എന്താ പറയാ, പിന്നെ രണ്ടാം ക്ല്സ് ല് എത്ത്മ്പോക്കും പിന്നെ ഖുർആനൊക്കെ എടുക്കല്ലോ.
ആ. പാവം തോന്നും മക്കളൊക്കെ കൂടല്ലാണ്ട് കോലോല്ലല്ലോ
ഇപ്പൊ എത്രയേ പഠിക്കാൻ ഇപ്പ മോളും മ മദ്രസ നാലാം ക്ലാസ്സിലാ. എത്രയാണോ പഠിക്കാന് ഭയങ്കര ബുദ്ധിമു
ഉം ഞാന ഹോം വർക്ക ഴതികുമ്പോ ആ ഒരുരിത വല്ലാതെങ്ങട്ട് നല്ലോണം പ്രശറയ്ത് പഠിപ്പിക്കാനൊന്നും എടുക്കൂല. ഈറ വെരാണെ കുട്ടിക്കു ഈറ വെര കുട്ടിക്ക് കരയാൻ തുടങ്ങ നമ്മള് വെറുതെ പറഞടുക്കുമ്പോതിനും കരയാൻ തൊടങ്ങും പിന്നെപ്പന്താ പറയ
പക്ഷെ ഞാന് ഞാൻ മോശയിട്ട് പറയല്ല ങ്ങള് ആ യു കെ ജി വിടാത്തത് ഭയങ്കര
ആഹ് ഇൻക്ക് ആഗ്രഹം ഇണ്ടായിട്ടൊന്നല്ല ഇവിടെ മ്മ ഞമ്മക്കന്തേലും ഒരാവശ്യം വരുംപോലോട് ചോദിക്കണ്ടല്ലേ അടുത്ത വീടാണ്. അങ്ങനെ പറഞ്ഞിട്ട് വിട്ടത ഞാന് ൻക്ക് താൽ ര്യന്നുണ്ടായില്ല പിന്നെനിക്കരണം ഒറ്റക് ഔടുക്കും പോകാനും വേയ്ക്കുല അത് കുറച്ച് ലോങണ്. ഞാൻ പറഞ്ഞു ന്നെ കൊണ്ട് അങ്ങട് എന്തേലും ആവശ്യം ണ്ടെങ്കി പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റൂല്ല. മക്കളല്ലേ എന്തെലും ആയിക്കഴിഞ്ഞാലും തായാലും നമ്മളെ കൊണ്ട് വരാനും വൈക്കുല. ഇപ്പങ്ങള് ഇതാക്കണം അയ്നൊന്ന് ജ്ജ് പെടിക്കണ്ടാന്നൊക്കെ പറഞ്ഞാ ങ്ങളെ ഒറ്റ ഒറപ്പില വിടുന്നതും പറഞ്ഞു ഞാന്. ഇവടെ അടുത്തന്നെ സ്കൂൾ അഞ്ചുമിനിറ്റ് നടക്കാനോള്ളൂണ്ടായിര്ന്നെ കേ ജി
ആഹ് ഞാൻന്താച്ചാ അങ്ങനെല്ലാ ഇപ്പം എന്റെ മോള് എന്റെ മോള്ന്ന് പറയണ മോള് കൊർച്ച് സ്ലോ ആണ് പഠിക്കുന്നതില് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആളാ പഠിക്കും പക്ഷെ കൊർ ടൈം എടു ക്കു പെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാ ഒരു ടൈമ് എടുക്കും ആ ആള് കെ ജി ലെത്തിയപോക്കും അത്യാവശ്യം നല്ല ഉഷാറായി ഇപ്പ ഇബടെ യു കെ ജിന്ന് പറയുന്നത് ആ ഹൺഡ്രഡ് വരെ സ്പെല്ലിങ് നമ്പർ നെയിംസന്നെ പഠിപ്പിക്കുന്നുണ്ട്. വൺ ടു ത്രീ എണ്ണി ഹണ്ട്രഡ് വരെ നമ്പർ നയൻസ് യു കെ ജിയിലാ അതേപോലെ എന്നെ എല്ലാതും വേറെ എല്ലാ ഗ്രാമർ എല്ലാതും. സിംഗുലർ ആയി പ്ലൂരലയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അത് ഏഹ് വായി പിന്നെ ർഞാ ഒന്നാം ക്ലാസ്സിലമ്മള് അല്ല എൽ കെ ജില് അമ്മള് എന്താ പറയാ ഇതല്ലേ എന്താ പറയാ?
ആൽഫബേറ്റ്സും
ആൽഫബറ്റ്സ് മാത്രല്ലേ വരുന്നുള്ളൂ അതൊക്കെ കൂ ട്ടി വായിക്കപ്പൊ സൗണ്ട് വെച്ച് വായിക്കല് പഠിക്കുന്നത് യു കെ ജിന്നാണ് അതില്ലാതെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പം തന്നെ ഈ ഒ ഈ യു കെ ജി പഠിക്കാതെ എത്രയോ കുട്ടികള ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നത്ണ്ട് കൂടുതലുണ്ട്. ചെല കുട്ടികളെക്കെ അങ്ങനെ ചേർ കാറുണ്ട് പക്ഷെ അത് അവര് അവര് അവര് കുറച്ചധികം ബേക്കിലായിരിക്കും കാരണം അപ്പൊപ്പൊ ഇപ്പ ഏകദേശം എടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷൊക്കെന്ന് പറയുമ്പോ വ കൂട്ടി വായിക്കണല്ലോ മോൻ.
ഉം
അപ്പൊ ആ ഒരു ഇത് പക്ഷെ ടെൻഷനാവണ്ടട്ടോ.
ഞാന് അവ് ടി ഓന്റെ ടീച്ചറടുത്തന്നെ ഞാൻ പറഞ് ഓൻക്ക് കൊറച്ചങ്ങനെ മണ്ടിക്കേറാന് അയ്ഞാൻ പറഞ്ക്കുണ്. ടീച്ചർ അയിനൊന്നും പേടിക്കണ്ടാറഞ്ഞന്നോട്.
ആഹ് അങ്ങനെണെങ്കി കുഴപ്പല്ല കാരണം അമ്മൾ ആ കുട്ടിയെ പ്രത്യേകിചൊന്നും ശ്രദ്ധിക്കണം അങ്ങനെയല്ല കാരണം അവന് പഠി ക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ കാരണം അത്രയും ചെറു പ്രായത്തില് ആ ഒന്നാം ക്ലാസ്സൽ എത്തില്ലേ. ഉം അതെ അപ്പം അതാ